ഹലോ
ആ കേൾക്കുന്നില്ലേ
ആ കേൾക്കണണ്ട് എന്താ പണീ
ഞാനെ ഇവിടിങ്ങനെ കിടക്കാ മോന്റെ സ്കൂളിന്നൊക്കെ കൊണ്ടുവന്ന് നഴ്സറിന്ന് കൊണ്ടുവന്നഴിയുമ്പം പിന്നെ ഭയങ്ക ക്ഷീണണ്ട് പൊറത്ത് കൂടെക്കെ നല്ല വേദന
ഇന്നെന്തുപറ്റി
എന്താന്ന് അറിയണില്ല ഭയങ്കര വേദന എന്തുകൊണ്ടാന്ന് അറിണില്ല നല്ല വേദന ഇണ്ട്
ആ പനി വരാനാവും ചിലപ്പം
അതാകും നീക്കാൻ തോന്നണില്ല കടക്ക കയ്യും കാലൊക്കെ ഞമ്മക്ക് കൊയ് ഞ്ഞോ വൊല്ലൊ അതന്നെ തോന്ന്ണ്ട് പനിന്റെ ലക്ഷണാ തോന്ന്ണ്ട് കെടക്കുമ്പോ ത്തിന് ഒറക്കം വരുനൂണ്ട് ക്ഷീണായി കിടക്ക ഞാൻ ഇങ്ങനെ നിക്കലില്ല എപ്പോളും ഇങ്ങനെ
എന്നിട്ട് ചായ കുടിച്ചോ
ഓ ഞാനെ നൈസറിന്ന് മോനെ കൊണ്ടന്നപ്പോ ഓന് കൊ ആ മൊ നൈസറിന്ന് മോനെ കൊണ്ടന്നപ്പോ ചായ കുടി ച്ചു
ആഹ്
ചൂടുള്ള ചായയൊക്കെ ഞാൻ ഇണ്ടാക്കി കുട്ച്ച്
അആ എന്താകടി
ഇന്ന് ഞാൻ റവ കേക്ക് വാങ്ങീ നി അപ്പൊ അതും ചായയും കൂട്ടി കുടിച്ച് ഇൻക്ക് റവ കേക്ക്
ഇഷ്ടാണോ റവ കേക്കൊക്കെ
ആ ഇഷ്ടാണ് പക്ഷെ ഞാാനങ്ങനെ വാങ്ങല് ന്നില്യ എന്നാലും ചെലപ്പോക്കെ വാങ്ങും ഇവിടെ ഉണ്ടായിനി അപ്പൊ ഇന്ന് പോന്നപ്പം അത് ഞാൻ വാങ്ങിയതല്ല ഫ്രണ്ട് വാങ്ങിയതാ ഇന്റെ ഒര് ഫ്രണ്ട് വാങ്ങിയപ്പം ഓല് തന്നതാ അന്റെ മോന് കൊടുത്താളാറ്ഞ്ഞ് തന്നതാ
അപ്പ അതന്നെ ഉണ്ടായിനി ഓ ഓൻ പിന്നെ നഴ്സറി വിട്ടന്നാ ഓനെ ഇവടെ കാണൂല ഓന് വേഗം പോവും
ഉം ആ ഓല്ക്ക് ആകെ കിട്ടണ സമയാണല്ലോ ല്ലെ
ആ ഇഞ്ഞ് ഇങ്ങട്ട് ബാങ്ക് ഇങ്ങട്ട് കൊടുക്കണം വാങ്കോടുക്കാതെ വരൂല
വര്ലില്ലെ വര്നെങ്കില്
പിന്നെ ആഹ് അവിടെന്താ ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ഇവിടല്ലേ ആവ്ണള്ളു സമയ ആവ്ണള്ളല്ലോ ചായ കുടിച്ചിട്ടില്ലേ
മം നാലര ലെ
ഉം നാരോയി ചായക്കാവണം ഉം
അഹ് ഞാനിപ്പ അ ഇൻക്ക് അ പ്പെ നല്ലെ ഉം ചൂടുള്ള ഒരു ചായക്ക് ഭയങ്കര ഊം
ഉം
ചൂടുള്ള ചായക്കിങ്ങനൊരു ആ ഒരു പൂതി വന്ന് അപ്പൊ വേഗ എന്താ കേൾക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാ കേൾക്കണത്
ആ ചെലോര്ക്ക് അങ്ങനെ
അത് ഞാൻ പറയ് ഞ്ഞപ്പം കേൾക്ണില്ല ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടാ ഇജ്ജയിന്റെ മറുപടി കിട്ടണത്
ആ അത് ചെലേ സമയത്ത് ചെലേ കോൾള് അങ്ങനി ഇൻക്ക് ഇന്താവാറുണ്ട്
എഹ് എഹ് എഹ് അത് വേണെങ്കി റേഞ്ചിന്റെ പ്രശ്നം എന്തോ ആവും.
ആഹ് ചെല സെൽത്ത് അങ്ങനല്ലേ. ന്നട്ട് എന്തൊക്കെയ വിശേഷം?
ഒക്കെ നല്ലത്. മഴ വര് ൻ്റ്. അവിടെ മഴണ്ടോ. ഇപ്പൊ ഇവിടെ നല്ലൊരു മഴ വര്ന്ണ്ട്. നല്ല മൂടി
ഉച്ചക്ക് നല്ല പോലെ വരാ വന്ന പോലണ്ടീന്നു ആ വഴിയന്നെ ങ്ങനെ പോയി.
അ അതാണ് ഇവിടക്ക് വര്നെ.
ആഹ്.
അല്ലൊം വര്ന്ണ്ട്. പെയ്യോ അറീല്ല. പൊതുവേ മഴ കൊറവാണല്ലോ.
ട്ട് മഴ
ആഹ് ഞാനല്ലെങ്കിലും പൊർത്തിടലില്ല. ഞാന് വാഷി മെഷീൽലൊന്ന് ഒണക്കീട്ട് ഇവിടെ സി വല്താക്കിട്ട് സീ
എന്ത്?
റ്റിന്റെ ചോട്ടില്ടും. അപ്പൊ ആ സീറ്റന്നെ, ഞാന് വാഷിംഗ് മെഷീനിലൊന്ന് ഉണക് ക്കും ഇന്നട്ട് പിന്നെ ഇവടെ സീറ്റ് കെട്ടീട്ട്ണ്ട് മെ മുറ്റത്ത്. അതിന്റെ ചോ ട്ട്ലാട്ട്ടും അപ്പ ആ സീറ്റല്ല ചൂടാവല്ലോ അപ്പ ഒണങ്ങി കിട്ടും പക്ഷെ മഴ പെയ്ത് ഫുള്ള് എ ന്നും മഴ ആയാല് അതും ഒണങ്ങൂല. മെഷീൻൽ ഇട്ട്ണ് വിചാരിച്ചിട്ടൊന്നും അയിന്റെ ചോട്ടിലിട്ടാലൊണങ്ങൂല. ആഹ് ഈ ചെറിയ ചെറിയ ഐറ്റംസാണ് ഒണങ്ങാൻ പണി. ചെറിയ മക്കൾത് മ
ആ ആ ഓരാ ജീൻസിന്റെ പാന്റ്
അതൊക്കേണ്പണി ഇപ്പം ആ അതാണ് പണില്ലത് ഇപ്പം മക്ക ആഹ് ഓൽക്ക് നെയ്സ്രിക്കൊന്നും ഇപ്പോ യൂണിഫോം വന്നിട്ടില്ല ഓര്ക്ക് അടിച്ചു കിട്ട് ട്ടീട്ട്
ആഹ്
കാര്ണം ഇവിടൊക്കെ നോമ്പ്ട്ക്കും
ആഹ്
ഇന്റെക്കാക്കൊക്കെ നോമ്പ്ട് ക്ക്വാ അപ്പോ ഓര്ക്ക് അപ്പൊ ഓൽക്ക് ഭക്ഷണൊക്കെണ്ടാക്കണ്ടെ ഓര് നോമ്പ്ടുക്കും പെൽച്ചക്കും ഏ നമ്മള് പോയിണ്ടെങ്കി നമ്മൾ തല്ലേ നമ്മളെ സുഖല്ലേ കയ്യുള്ളൂ ഹും
ആഹ് എന്താ ന്നിട്ട് ഇഞ്ഞി രാത്രിക്കെന്താ പരിപാടി
രാത്രി എന്താ ചിക്കന് അച്ചാ ഞാൻ പർഞ്ഞില്ലേ ആ ച്ചാറുണ്ട് ചിക്കൻണ്ട് അതൊക്കെണ്ട് ചിക്കൻണ്ട് ഉണ്ടാക്കിയിട്ടില്ല കറി ഉണ്ടാക്കണം ചോറ്ണ്ടാക്കണം ക്കെണ്ടാക്കാനാണ് ഞാന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ കൊറച്ചേരം അവിടെന്ന് കടന്നു പോയി വയ്യാന്ന് കര്താ തീരേ വയ്യ നീച്ച്നിക്കാങ്ങനെ ഈ നീക്കുമ്പോത്തിന് പിന്നിം കടക്കാൻ തോന്നാ
നാളെ നോമ്പായതോണ്ട് നാളെന്താ
നാളേ സ്കൂ മക്കളൊക്കെ സ്കൂളില് പോണദിസാണ് ആ നാളെ മക്കളൊക്കെ സ്കൂളിൽ പോണ ദിവസാണല്ലോ എത് അതിന് ഓരൊക്കെ നോയ്മ്പെടുക്കും അപ്പൊ ഞാനി പ- ത്തിരിയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാം ഇറച്ചി മറ്റന്നാള് ചോ വെള്ളിയാഴ്ച്ച ഇൻഷാ അള്ളാ ചോറാക്കാന്ന് കരുതണ്ട്
മ് വെള്ളിയാഴ്ച ആ
മക്കക്കൊക്കെ അല്ല ആ വെള്ളിയാഴ്ച്ച മക്കക്കല്ലെ ഇഷ്ട പുലാവ്റഞ ചോറ് പുലാവ് ഓര്ക്ക് ഭയങ്കരിഷ്ട്ടാ അപ്പൊ നി അന്ന് ബീഫ് പുലാവ് നമ്മള് കൊറച്ച് പച്ചക്കറി എടുക്കാ കൊറച്ച് പച്ചക്കറി എന്നാലെ ഒരു കാര്യപ്പെട്ട പച്ചക്കറിയും പിന്നെ കോളിഫ്ലവർ വേണം ബീൻസുവേണം പിന്നെ ഉരുളൻ കിഴങ്ങ് ക്യാരറ്റ് പിന്നെ പ പച്ചപ്പട്ടാണി അതൊക്കെ ഒന്ന് വാട്ടി എടുക്കുക വാട്ടുന്നറഞ നെയ്യില് നെയ്യില് എ എന്താ ചൊയ്ച്ചെ അതുനെയ്യില് അല്ലെങ്കിൽ ബട്ട് ആഹ അതൊന്നും വേണ്ട നെയ്യില് അതൊക്കെയൊന്ന് വാട്ടുക പച്ചക്കായി അതൊക്കെ ഇട്ടിട്ട് പിന്നെ അതുണ്ടല്ലോ എന്താ പറയ സോയാബീന് ചെറിയ സോയാബീൻ അതൊക്കെയൊന്ന് നെയ്യ് നെയ്യിലൊന്ന് നെയ്യല്ലെങ്കിൽ ബട്ടറോ ചട് തെയ്യമ്മള് കലം എന്തിലാണോ വെക്കണ ആ ചെമ്പില് ആ എണ്ണ ഒയിച്ചിട്ട് ആ നെയ്യ് ഓയി ച്ചിട്ട് അയില് ഇതൊക്കെ ഇട പിന്നെ ഉം എന്താ പറയാ ഗ്രീൻ പീസ് വേണൊട്ടോ അത് കുക്കറിലൊന്ന് വേവിക്കണദ്യം. എന്നിട്ടീ ഈ പച്ചക്കറികളൊക്കെ ആ നെയ്യ്ക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിഎടുക്ക, നല്ലോണ്ണം വാട്ടുക. ഒരു മാഗി കൂബ് ഒരു മാഗീൻ്റെ ഒരു ക്യൂബ്‌ വെണെങ്കിൽ ഇ ട വേണെങ്കിൽ ഇട്ടാ മതി വേണ്ടെങ്കിൽ വേണ്ട എന്നിട്ട് അത് നല്ലോണം വാടി കഴിഞ്ഞിട്ട് ആഹ് ആ അതിലേക്ക് ഞമ്മള് ഞമ്മളെ ബസ്മതിയരിയാണ് വേണ്ടിയത് ഈ ബസ്മതി അരി അഴിക്ക് നല്ലോണം വർക്ക കഴ്കീട്ട് ഐ ഈ എണ്ണേയ്ക്ക് ഈ പച്ചക്കറിന്റെ കൂട്ടത്ത്ക്ക് ആ അരി പൊടിടുക എന്നിട്ടല്ലൊ വറുത്തമാതിരി അവും അത് ആ ആമ് അത് വറുത്ത മാതിരി ആക്കും എന്നിട്ട് പിന്നെ നമ്മള ആ നൈച്ചോറിന് ഇതിനു വെക്കുപോലെന്നെ ഒരു കപ്പിന് രണ്ട് കപ്പ് അങ്ങനെ കപ്പ് വെള്ളം പറഞ്ഞ മാതിരി എത്രയാണോ അരിയെടുത്തത് അത്രയും വെള്ളം അത്ക്ക് പൊയ്ക്കുക കുറച്ച് മഞ്ഞപ്പൊടി ഇടുക ഉം കൊറച്ച് മഞ്ഞപ്പൊടിടാ വേറൊന്നും വാണ്ട മുളക് പൊടി അങ്ങ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് കുറച്ച് ഒരു നെയ്യോ എല്ല- നെയ്യല്ല ചെറുനാരങ്ങന്റെ നീരൂറ്റിച്ചിട്ട് അതില് കെടന്ന് അതാ വെള്ളം അങ്ങനെ വറ്റി ഇങ്ങനെട്ട് വരും നല്ല ടേസ്റ്റാ ആ ചോറിന് അയിക്കെന്തേ ആഹ് എല്ലാർക്കും ഇഷ്ട മാക്ക- അങ്ങനെയാണ് എൻ്റെ മക്കള് പച്ചക്കറി വയറ്റിലാകൊള്ളു നല്ലഷ്ട്ടാ
ആം എണ്ടലേ
ആഹ് ഗ്രേവി ആയിട്ട് എന്തെങ്കിലും വേണം അതൊണ്ട് ഞാനന്ന് ബീഫക്കാവിചാരിച് ബീഫ് ഒന്ന് വരട്ടിയ മാതി ആ കേൾക്കുന്നില്ല
ആ കേൾക്ക്ണണ്ട് കേൾക്ക്ണണ്ട് പറഞ്ഞോളി
അതിനെ ഗ്രേവി ആയിട്ട് എൻ എന്തെങ്കിലും ഒന്ന് വേണം. ഓ കേക്കുന്നുണ്ട് ഗ്രേവിയായിട്ട് ഞാന് എന്താ വിചാരിച്ചെ ബീഫ് വാങ്ങാന്ന് വിചാരിച്ചെ ബീഫ് ഒന്ന് ഗ്രേവി ആക്കി ട്ട് വെച്ചാല് വറ്റിയമാതിരിവെക്കുവല്ലോ
ആഹ് ആഹ്
അങ്ങനെയൊക്കെയാ വിചാരിക്കണത് ഉം പനിയൊന്നും ഇല്ലാതെന്നാ കയ്ച്ചിലായി പനിയൊക്കെ ഉണ്ടായി നമുക്ക് ഒന്നും വേണ്ട
അതെ പണിണ്ടായാ പിന്നെ എണീക്കാൻ പോലും കയ്യൂലല്ലോ. നല്ല ക്ഷീണാ
അതാണ് ഇപ്പത്തെ ഇപ്പത്തെ പനി അങ്ങനെയാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കണത് മക്കളോട് ഞാൻ പറഞ്ഞത് അതാ. വെള്ളിയ മ അങ്ങനെ ആക്കാം നാളെ പത്തി എന്തെങ്കിലും ആക്കാം
ആഹ ഒരു പറയാകരാ നാളെ അത്ണ്ടാക്ക അത്ണ്ടാക്കാ അങ്ങനൊക്കെ
അങ്ങനെയൊന്നുമല്ല എൻന്റെ ഇഷ്ടം ഇണ്ടാക്കാ ഞാൻ അവരോട് പറയും അപ്പൊ അവര്ക്ക്തല്ലാം ഇത് അപ്പൊ അവര് പറയും നമ്മുക്ക് ഇത്ണ്ടാക്കി കൂടെ അറിയും അ അത്ണ്ടാക്കാം അങ്ങനെ ഞാനൻമ്മളത് പറയും
ആഹ അങ്ങനെ
ഉം പിന്നെ മളൊക്കെ നോമ്പിടുക്കണല്ലേ അപ്പൊ ഒരു പയണന കേക്കണല്ലോ നമ്മള ഓൽക്കും കൂടി ഓൽക്കും കൂടിയും കഴിക്കാൻ കഴിയണ തന്നെ ആവണല്ലോ കാരണം അത്രയും സമയം നോമ്പടുത്തിട്ട്
ആഹ അത് ശരിയാണ് ഓല ഉത്തര നേേരം എന്തായാലും കുട്ടികൾക്ക് നോമ്പോ പറയുമ്പോ ഒരു രസല്ലേ
ഓന അങ്ങനെല്ല ഇപ്പ അത് ഇതാക്കണത് ഉ
ഇക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൂടി ആകുമ്പോ
ആഹ അങ്ങനെ എന്നാ പിന്നെ വേറെന്താ
എന്നാ ശരി
ആഹ ആയിക്കോട്ടെ അത